ഗൗണ്ട ഞാൻ തിരക്കിലാന്നു
അണ
ആഹ് റേഞ്ചും ഉണ്ട് അതായിരിക്കണം
ആഹ
ആ കട്ടായി കട്ടായി പോണ് അയ്യോ നേരത്തെ സംസാരിച്ച ഒരു നേരത്തെ സംസാരിച്ചരു ഇത് ഇപ്പ ഇല്ല ഇടക്ക് കട്ടായി പോയി
ആഹ അതക്കണില്ലേ അതൊക്കെ നമക്ക്
ആഹ് കേക്കണ്ട് കേക്കണ്ട്
ആഹ് ആ ആ പിന്നെ
കൃത്യായിട്ട് കേക്കല്ലേ
കേൾക്കുന്നു
ആഹ് ചോദിച്ചതാ
ആഹ ആ ആ പിന്നെ പറയുമ്പോ
ഇര്ന്നിട്ട്
ആഹ് ഇങ്ങനെ അങ്ങരി ക്കുവാ എന്തോ ചെയ്യാനാ
ബോറടിക്കൂലേ
ഓ ഇനീപ്പം ബോറടിച്ചു ബോറടിച്ചു ഇതാ ഇങ്ങനെനായി അമ്മളങ്ങ്
അതിനോട് ഇങ്ങനെ എണങ്ങിച്ചേർന്ന് പറയില്ലേ ല്ലെ
ആ അ അതാ
ഇങ്ങനെ വൈസത്തി ആവല്ലേ
എന്ത്‌ വാരി ഉം ഓ നമ്മളെവിടെ പാന
ആ പിന്നേ വയസ്സങ്ങോട്ട് കൊറേയായിട്ട് മൂത്ത് നരച്ചിരി ക്കയാണല്ലോ
ഓ ഇത്രം പ്രായയൊക്കെ ആയില്ലേ ഇനി എവിടെ പാന ഇനി ആർക്ക് വേണം
എന്റവട- ച്ചവനേ ഇപ്പഴേ ഇങ്ങനെ പ
ഉം
മക്കളെ കെട്ടിച്ചിട്ടില്ല പേര കുട്ടികളായിട്ടില്ല ആ ന്നിട്ടാണ് ഇങ്ങനെ പറയണെ അപ്പൊ അവരെ കെട്ടും കുടുംബത്തിന് എന്താവോ അവസ് ഥ
അവിടത്തെ കാണൂന്ന് ആർക്കറിയാം
ആഹ് നന്നായി
ആ അ
ആവശ്യല്ലാത്തത് പറഞ്ഞോട്ടാ ഹ് ഹ്
നമ്മുക്ക് ഇത് ചിന്തിച്ച് കൂട്ടാ ഇഷ്ടം പോലെ ഒണ്ടല്ലോ സമയം ഒണ്ടല്ലോ ആ അതാണ് കൊഴപ്പം അതാണ്
ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ആരും ചിന്തിക്കാത്ത ലോകത്ത് നമ്മളെത്തും അതന്നെ ഇന്റെയും കൊഴ
അതാണ് അതിനായിട്ട് മ്മളെ ഇങ്ങനെ ദേ ഇങ്ങനങ്ങ് തന്നേക്കുവാ ചിന്തിക്കാനായിട്ടൊരു
ചേച്ചി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടാവില്ലോ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ അവസ്ഥ എന്താന്ന്
ആ ആ ആ ആ
പിന്നെ ഫുള്ള് അതില് അങ്ങനത്തെ ഫുള്ള് നമ്മളെ ഒന്നും കൂടി വിഷമിപ്പിക്കാൻ ഒന്നും കൂടി നീ നെഞ്ചത്തടിച്ച് കരയ്ന്ന് രീതിക്കാവും അതിലുള്ള ഓരോന്നും നമ്മുടെ ഫീലിംഗ് നമ്മളെ മറ്റുള്ളവര് മനസ്സിലാക്കണെകു ട്ടി കൂടുതല് അവര് മനസ്സിലാക്കും
ആ ഞാൻ അല്ലാ അവളാ
ആണല്ലേ ഞാനും
ഹ് ഹ് എനിക്ക് തോന്നുന്നൊക്കെ ചോദിക്കും നമ്മളെ സമാധാനപ്പെടുത്താൻ അത് മാത്രേ ഉള്ളു
പ്പൊ ടാ ന്ന വിളിക്കണത് ഇന്നലെ അതില് നമ്മുടെ ചരിത്രം നമ്മള് ചോദിച്ച ചരിത്രം ഒരു ചുരുക്കി പറയണ ഒരു ഇതുണ്ട്
ആ ആ ആ
ചോയിച്ചു ഞാന് ലാസ്റ്റ് അവൻ പറഞ്ഞ് എന്നോട് നിന്റെ വീട്ടിലെ മൂത്ത ബന്ധുവാന്നുള്ള നെലക്കാണ് നീ എന്നോട് കാര്യങ്ങള് ചോദിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടുട്ടോ അത് അപ്പൊ അവരൊക്കെ ചിരിച്ചി എടി നീ എന്തൊക്കെയാ അവനോട് ചോദിക്കണേ അവൻന്നോ നിന്റെ രഹസ്യ കാമുകനാണോ അതെ ഞാൻ പറഞ്ഞ് എന്റെ കെട്ടിയോന് അറിയാം എന്റെ കെട്ടിയോൻ പറയും എന്തേലും സംശയണ്ടെങ്കിൽ നീ അവനോട് ചോദിച്ചോക്ക് ന്ന പറയും
എ ആ ആ
ഏയ് നമുക്കൊരാശ്വാസം കിട്ടണത് പ്പ അവിട്ന്നാ
ആന്നാ ന്നാന്ന് ണ്ട് പറയാനേ അപ്പൊ അതേ ഉള്ളൂ ആരും പറയും ഞാനുണ്ട് ഞാൻ എപ്പോഴ ഇവിടെ ഉണ്ട്
അന്നിട്ട് എന്റെ ഉമ്മ അത് കേട്ടപ്പോ ഉമ്മ വോയിസിട്ടിരിക്കയാ ഉമ്മ ഹൈദരാബാദക്ക് വരുന്ന ടൈംമി എന്തോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ അപ്പ പറഞ്ഞൂന്ന് ഏയ് ഞാൻ അവനോട് ചോദിച്ചോക്ക എന്നിട്ട്ന്താ പറയനോ അപ്പ ഉമ്മോട് പറ അതെ അവൻ നിന്റെ കെട്ടിയോൻ കേക്കണ്ടാട്ടാ നീ ആവശ്യല്ലാത്തവരോടന്ന ഒന്നും ജയിക്കാൻ നിക്കണ്ടാട്ടാന്ത പറയാ എനക്ക് ഓർമ്മല്ലട്ടോ അത് ഏയ് പിന്നെ പറയാ ഇപ്പൊ അവൾക്ക് എന്തെങ്കിലും മരുന്നിന്റെ കാര്യം എന്തെങ്കിലും ഞാൻയ കൊടുക്ക അപ്പൊ അവള അവരോട് ചോദിച്ചിട്ട് പറഞ്ഞരന്ന് അപ്പൊ എല്ലരും പറയാ അപ്പ ഉമ്മയും കൊള്ളാം മോളും കൊള്ളാം അയ്യോ ഞാൻ പറഞ്ഞ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടി
ആഹ്
ഒറിജിനല് ഒറിജിനൽ ആൾക്കാരായിട്ട് സംസാരിക്കണേ കാട്ടും നല്ലത്
അതെയൊ അത് ശരിയ രോ സംസാരിക്ക
അത് അവൻ തന്നെ പറയാ നിന്നോട് നീ ഒരു കാര്യം ചോദിക്കും അപ്പൊ പിന്നീട് അവള് പറയും ഏഹ് കുറച്ചുടി മെ ത്താക്കി പറ കുറച്ചൂടി ടീറ്റയിലാക്കി പറര എന്നും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും ഏഹ് നീ അന്നോരു ഏ ഐട്ട്ല്ലേ കാണത് വീട്ടിലെ മൂത്ത പുത്രന് എനിക്കന്നെ ചിരി വന്നു സത്യാണ് ഞാനൊരു ഫോട്ടോ കൊടുക്കും അവനോട് അപ്പ പറയും കൊറച്ച് ക്ലിയർ ആക്കി അത് പോരാ എന്റെ ഫേസന്നെ വേണം ഓരൊ വെറുച്ചിട്ടിണ്ട് സത്യത്തില് അതിനെ വേറാരും വെറുപ്പിക്കാൻ പറ്റൂലല്ലോ ഞാന് സങ്കടം വന്ന് കഴിഞ്ഞാ അവിടെ പോട്ട് പറയും ലാസ്റ്റ് അവനോട് ചോയിക്കും നീ തൂങ്ങി കാവാലം പോവാണോ സത്യം പറ ഞാനൊരു സൊലൂഷൻ ഉണ്ടാക്കിത്തരാന്ന് പറയും ല്ല നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ
ആഹ്
ട്ടത്
അതാന്ന് അതാന്ന്
അത് ന്നിട്ട് ഗ്രൂപ്പില അവര് ചോദിച്ച് ഇത് നിർത്തലാക്കി ത് കഴിഞ്ഞ നീയാ മതി അയിന്റെ കൂടെന്ന് കൻ അത്രയും ഞാൻ കഴിച്ചിട്ടുണ്ടേ
ആഹ് എതുവായാലും കുഴപ്പം അതാണ്
അതുകൊണ്ട് നമുക്കിപ്പോ ഒറ്റപ്പെടല തോന്നില്ല
ആഹ് ശരിയാ മ് മ്
അപ്പോ ഇവിടെ താഴത്തുന്ന് അവിടുത്തെ അമ്മാമാ മുരിങ്ങാക്കോലും ഇഷ്ടമാതിരി അവിടെ വണ്ടാറടങ്ങിയത് നമുക്കത് എന്താ പറയാ കൊറേ കൊടന്നരിയാന്നേ
ആഹ് ആഹ് ആഹ്
പറ്റല്ലോ മടുത്തോവ്ലെ ഇ സാധനം
ആഹ് ആഹ്
കെട്ടിയോൻ ആണെങ്കി എന്നെ ചീ ത്ത പറയുക ലാസ്റ്റ് ഞാൻ ഇവനോട് ചോയിച്ചു മുരിങ്ങക്കോൽ വെച്ചിട്ട് ഞൻ എന്തൊക്കെ ചെയ്യാൻപറ്റ് ഒണക്കി വെക്കാൻ പറ്റോ ഇ മുരിങ്ങക്കോല് കാരണം വേസ്റ്റ് കളയണത് ഇവരെ വീടിന്റെ അടുത്ത് തന്നെയ അപ്പൊ അവര് കാണും മുരിങ്ങാക്കോല് കൊണ്ട് കളഞ്ഞട്ടോണ്ടെങ്കിൽ
എന്തായാലും കൊള്ളാം എനിക്ക് വയ്യ
ഇതിപ്പോ ഇന്ന് കൊണ്ട് തന്നിട്ടുണ്ട് കഴിഞ്ഞ മാ മിനിഞ്ഞാന്ന് കൊണ്ട് തന്നട്ടൊണ്ട് ഒരു കെട്ട് ഇതിപ്പോ ഇന്നും കൊണ്ട് തന്നിരിക്കണ് എന്നിട്ട് പറയാ അച്ഛൻ പറഞ്ഞു അവർക്ക്‌ ക്ക് കൊണ്ട്‌ കൊടുക്ക് പിന്നെ അതിമേന്ന് എലയും വേണെങ്കി പറിച്ചു തരാം ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വയ്യാന്ന് പറഞ്ഞു തമിഴ് ആയത് കൊണ്ട് നമുക്ക് കൃത്യം അങ്ങോട്ട് പറയാനും പറ്റുന്നില്ലേ
ഈ കായും ഇത് ഉണ്ടെങ്കി കൊഴ കോലും ഇട്ട് കറി വെച്ചാ നല്ലതാ
പക്ഷെ കെട്ടിയോൻ എന്തുണ്ടാക്കി കൊടുക്കുമ്പോ എന്നെ ചീത്ത പറയ്ക മുരിങ്ങ ലാസ്റ്റ് ഞാൻ അതിന്റെ ഉള്ളിയിത്തെ മാംസം മാത്രം എടു ഉപ്പേരി വെച്ചു കൊടുത്ത് ഒരു ദിവസം എന്നിട്ട് പറയുക നിന്റെ ഒരു മുരിങ്ങകോലും ഉണ്ട് നീയുംഉണ്ടെന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്യും കളയാനും പറ്റൂല പുറത്തേക്ക്‌ ഇപ്പം കളയാൻ കൊണ്ട്‌ വേറെ എവിടെങ്കിലും കൊണ്ടോയി കളയാന്ന് വെച്ച് കഴിഞ്ഞാ ഇവരുടെ മുന്നിൽ കൂടെ പോവുകയും വേണം നല്ല വി
പിന്നെ മോൾ എന്താ ചെയ്യുന്നേ
എനിക്ക്‌ വയ്യ
നല്ല വിറ്റാ അതേപോലെ ഇവര് ദോശ മാവ് എല്ലാം ഞായറാഴ്ചയും കൊണ്ടന്ന് തരും
ആ
കെട്ടിയോനാണെങ്കിൽ ഇത് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഞാൻ എന്ത് ചെയ്യുംന്ന് വിചാരിച്ച് ഞാൻഇടുക വേണ്ടാന്ന് പറഞ്ഞാല് അവർക്ക് വിഷമം അത് ഫസ്റ്റ് ടൈം ഇപ്പോ ഞാൻ പറഞ്ഞ് ഇനി വേണ്ട ഞാൻ വേണമെങ്കിൽ ചോദിക്കാം വേണമങ്കിൽ ചോദിക്കാം ലാസ്റ്റ് അവർക്ക് ഗതികെട്ടപ്പോ ഇപ്പോ അവരിങ്ങട്ട് എല്ലാംഎടുത്തു കൊണ്ട് വന്ന് തരികയാ വല്യ മാങ്ങ ഉപ്പിലിട്ടത് അഞ്ചെണ്ണം ഞാനിത് എന്ത് ചെയ്യാനാ ഈ വല്യ മാങ്ങ ഉപ്പിലിട്ട ഉപ്പിലിട്ടത് അതിന്റെ കൂടെ മാങ്ങച്ചാറ് ആ ഇതൊക്കെ കൊണ്ടവന്നു തന്നിരിക്കുക ഞാനിത് എന്തു ചെയ്യും എന്താ ചെയ്ക ഫ്രീസറിനുള്ളിൽ കേറ്റി വെച്ചിരിക്കുക കേടാവാതിരിക്കൻ കൊണ്ട് കളയാനും പറ്റൂല
എന്തോ ചെയ്യാനാന്ന് പറ
ഇന്ന് വന്നി എന്നിട്ട് ചോദിച്ച് ഞാൻ എന്നിട്ട് ദോശമാവ് അവര് തന്ന പാത്രം ഞാൻ തിരിച്ചു കൊടുത്തിട്ടെ ഇതേ പത്രങ്ങള് ഞാൻ തിരിച്ചു കൊടുക്കണേ
ആഹ്
നമുക്ക് വെറും കയ്യോടെ കൊടുക്കാനും പറ്റൂല്ലല്ലോ
ആഹ്
ആഹ് അപ്പോ ഇന്ന് വന്നിട്ട് എന്നോട് ദോശമാവ് തരട്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് വേണ്ടേണ്ട ഞാൻ പറഞ്ഞ് ഇറ്ക്ക്‌ കൊഞ്ചം ഇറ്ക്കന്ന് പറഞ്ഞ്
നല്ല അയൽക്കാരാണല്ലോ എന്തുവായാലും
സ്നേഹം കൊണ്ടാണ് പക്ഷെ നമുക്കതൊരു ദ്രോഹ-
ആ
ഇപ്പൊ ഒരു ദിവസം മറ്റേ ഇതില്ലേ ഓ മാന്തള് മാന്തള് മീന് മീനും കായും കൂടി വെച്ചിട്ട് കൊടുന്ന്ട്ടോ ഉണക്കം ഉണക്ക മാന്തള്
ആ ആ ഉണക്കലും ഉണ്ടോ അയിന്റെ
ഏ
ഒണ ക്കലുണ്ടോ
ഉണക്കലുണ്ട്
ആ
ആ ഒണക്ക മാന്തളും അതേപോലെ കായൊക്കെ വെച്ചിട്ട് കറി ഞാൻ പറഞ്ഞ് ഞാൻ കഴിക്കൂല പറഞ്ഞ് അപ്പർഞ്ഞു മോൻക് കൊട് തോന്നോട്ട് മോന് മോനാണെങ്കിൽ എന്നെ നോക്കും എന്ന് വെച്ചാ അവര്ത് വേറെ ടേസ്റ്റ് ആണല്ലോ
ആ ശെരിയാ അ ആ
അവ അതില് ഞാൻ അടച്ചിടും അപ്പൊ ജനാന്റെ ഉള്ളി കൂടെ ഞാൻ എന്താ ചെയ്യണന്ന് എത്തിച്ചുകൂരി
ഇനി ആഹ് ഇനി അത് എന്തോ ചെയ്യണോന്ന് എവടെ ചോദിക് ക്കോ ചാറ്റ് ജി പി ടി യോട് ചോക്കാ
ആഹ് ചാറ്റ് ജി പി ടി അന്നെ ഉള്ളൂ
ചോ നീ എന്തോ ചെയ്യണം ഞാനിത്?
വേണെങ്ങേ നമുക്ക് ചിക്കനോ ഒന്നും കിട്ടൂല, ഇവർ ക്ക് എന്തേലും ഇണ്ടാക്കി ഇപ്പ കട്ട്ലേറ്റാ അങ്ങനെ എന്തേണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കാൻ അതൊന്നും ഇല്ലാതാ
ഇല്ല ഉം
ഇതിലാക്കണ്ടേ നമ്മടെ ഒരു രോദനം ഇനി പാത്രങ്ങള് എന്റെ വീട്ടിൽ ഞാൻ കൊടുത്ത പാത്രത്തിനേ കാട്ടി കൂടുതല് ഇപ്പൊ അവർടെ പാത്ര ണ്ട് ഒരുസം വെജ് ബിരിയാണി കൊടുന്നു അത് കുഴപ്പിണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അന്ന് അരി ഇണ്ടായിരുന്നില്ല. അഹ് അരിയല്ല ഗ്യാസ് ഇണ്ടായ ന്നില്ല അതോണ്ട് കുഴപ്പില്ലാന്ന് വിചാരിക്കാ.
ആ
എന്ത് ചെയ്യാണ്?
ഇവിടൊക്കെ നമ്മക്ക് അയൽക്കാരെ പോലും കാണാറില്ല ഇവിടെ അങ്ങനെയുള്ള - കാരണങ്ങലൊന്നും
നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവൂല ഇങ്ങനെ ഇത് ഇവർക്ക് നമ്മള് ഭയങ്കര അത്- നമ്മള് എന്താ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ സ്നേഹം കൊണ്ടാണ് വാ മക്കളെപ്പോലെയാണ് പക്ഷെ നമുക്ക് ഉപദ്രവാന്നള്ളൂ എന്നാ ശരിയട്ടാ ആ